ഹലോ കേക്ണ്ടാ
ആ കേൾക്ക്ണ്ട് എന്ത പാട്
ചോറും കൂട്ടാനൊക്കായാ
ഇല്ല ആവ്ണ് ണ്ട്
ആ പണിയൊകെ കയിഞാ കുട്ട്യാളൊക് ഒകെവുടെ
കുട്ട്യാളൊരാള് സ് സ്കൂള് പോയി ഒരാള് കളിക്കാ പോയീ ഒരാള് സ്കൂൾ പോയി ഒരാൾ കളിക് കാൻ പോയീ
ആ എന്തേ മീൻ കിട്ടീ മീനെന്ത കിട്ടീന്ന് കേക്കണില്ല
ഇത്തിയിട്ടില്ല
ചിക്കൻ ചിക്കൻ കൊട്ന്നാ
ഞാൻ പറ - കിട്ടീ
എങ്ങനെ റെയ്ഞ്ച്ല്ലിയോ അവിടെ നി നിക്കാനോടത്ത് റെയ്ഞ്ച്ല്ല
റെയ്ഞ്ച് റെയ്ഞ്ച് കൊറവാ
അവടെ റെയ്ഞ്ച് കൊറവാ
എന്താ ന്തോ
എങ്ങനെ എങ്ങനെ ആഹ് പറയ് കേൾക്കില്ലേ അലോ
ഓ
ഇല്ലിയാ ആ ഉണ്ട് എന്താ പറഞ്ഞേ
കേ
ആഹ് കേൾക്ക്ണ്ട് ആ ചോറൊക്കായി കുളിക്കാൻ നിക്ക
ഉം
ആഹ് കുളിക്കാാനൊക്കാണ്
എന്താ ചോറ് മീനുണ്ടാ
ഇന്ന് മീന കിട്ടിട്ടില്ല ഇന്ന് മീന് കിട്ടിയിട്ടില്ല
അപ്പ എന്താ ചിക്കനാ
ആഹ് മീൻകാരൻ വന്നിരുന്നു നല്ലവെലേണ് മീൻ പിന്നെ മീന് ഇല്ല്യേനും
ഉം എന്തേന് മീന്
പലവക
ഉംഅതന്നെ എല്ലോട്ത്തും
എല്ലോട്ത്തും ആ വരുന്നേ പലവഴി ഈ താ ന്റെ പിന്നേയ് എവന്മാര് - എന്ത്‌വെല ഒന്നും-
പയേത് ഇതാണേക്കാരംന്നാല്
ആഹ് പഴേതായിട്ട് മീന് കൂട്ടിയിട്ട് ചെലോർക്ക്അസുഖം അസുഖം വരുന്നുണ്ടല്ലോ ഒരു ജാ- സ്വഹീൻ
ഉം ഞാൻ ഈ മാസം അങ്ങനെ മീൻ വാങ്ങിട്ടേയില്ല ഞങ്ങള് മുട്ട മുട്ട വാങ്ങാൻ പറഞ്ഞേക്ക്ണ് വെണ്ട
ആഹ് കോഴിമൂട്ടി ഒണ ക്കലൊക്കെ രസാ
ആ ഞാനും ത്ത എ വേണ്ടകിം പറഞ്ക്ക്ന്ന് ങ്ങകെന്താ കറി?
കറി തക്കാളിയാൾക്കെണ്ട്യരു പിന്നെ ഇന്നൽകത്തെ ബിരിയാണിണ്ടായിനി അതതാ മോള് ചൂടാക്കി തിന്നു
ഏഞ്ഞി
മഴണ്ടങ്ങട്ട് മഴണ്ടാ?
തക് മഴല്യ
ഇവടെ നല്ല വെയിലാണ്. ഇന്നും ഇന്നലൊക്കെ ആ
അത് വേന്നെന്നെ നിന്ന്
ഷീൻല്ടാ വേട് ഒ ൺങ്ങിക്കോളൂ ചെൽപ്പോ വൈന്നരക്കെയ്‌ക്കാരം മഴ പെയ്യല്
ൻക്ക് കൊറെ അൽക്കാണ്ട് നാളെ ബെഡ്ഷീ- റ്റും പൊതപ്പും ഒക്കെണ്ട് ഞാൻ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല മ്പാ നിന്നിട്ടും ഇല്ല കുളി കഴിഞ്ഞിട്ട് മിഷീൻല്ടാന്ന്
ഉം ഞാ ന്ന് ഇന്ന് ക്ലീനിങ്ങ് ഇല്ല ഇന്ന് തൊട്ക്ണില്ല
ഉം ഞാനും തൊട്ച്ചിട്ടില്ലന്ന്
വയ്യ
ഇന്നലിം തൊട്ച്ചിട്ടില്ലേര്ന്ന്
ഇന്നും
ചളിയൊന്നുല്ല ഇന്ന് മഫയ്ട്ട് ചെറുതായിട്ടൊന്ന്ണ്ട് വൽച്ച്
ഉം
ഒറ്റതൊട ഉം ചളിയൊന്നും ഇൽ ല്ലങ്ങനെ എന്നാലും വെള്ളം ഇപ്പ വേം അറിം കുട്ടിളൊക്കെ ചവിട്ടി കേറുമ്പള്
ആഹ്
തൊടക്കുമ്പോ വെള്ള വെള്ള ആയപ്പള് വെള്ള ഇടണ്ടിലെനിന്ന്
ആ വെള്ള മുടിയും തോ ഒക്കെ ആയ്റ്റ് തോടക്കാൻ പണിയാണ് മുടി ഇങ്ങെനെ വലിച്ചുകോണ്ട്ക്കണ്ടിരും
ആ മുടി നല്ല മഫ്മല് ഇങ്ങ് ഇങ്ങനെ കുട്ങ്ങണ കാണ ഇൻ നല്ല ന്നെ ഞാൻ ആദ്യം നല്ല അടിച്ചു വാരും അടിച്ച് വാര അടിച്ച് വാരിയേൻ്റെ ശേഷാ തൊടക്കാൻ നിക്കല് അപ്പോ പിന്നെ കൊറച്ച് ഒരു കുറവ് ഉണ്ടാവും കുറച്ച് ഒരു കുറവ് ഉണ്ടാവും
ആഹ് പുല്ല് പുല്ലൻ ചൂലായിട്ടാ അടിച്ചുവാരുന്നെ അപ്പോ നമ്മക്ക്
എൻ്റെടുത്താ ആ ഈറമ്പ് ഇല്ലേ ഈ
നല്ലോം
ഈറൻ പുല്ല് ൻ്റെ ചൂലാണ് ആ പുല്ലിൻ ചൂലാവുമ്പോൾ ഇങ്ങനെ അതിന്മേൽന്ന് കൊഴിഞ്ഞു പോകും
അടിക്കരുത്
പോവും ആ കൊഴിഞ്ഞു പോകും ഞാനാ ഈറമ്പത്തിൻ്റെ ചൂലായിറ്റാ അടിക്കല്
ആഹ്
വേറെ
ഈറമ്പേന് ഇവിട ആദ്യം അത് കുറെ കഴിയുമ്പാട് പിരിഞ്ഞു പിരിഞ്ഞു വരും
ആഹ് ഇത് അങ്ങനത്തെ അല്ല ഇത് അങ്ങനെ അല്ല അങ്ങനെത്തല്ല ഇത് വേറെ ബ്രഷ് മാതിരി ഇള്ളതാണ്
ആ അതാണ് എൻ്റെടുത്ത് അതാണ് എൻ്റെടുത്തും ചെറുത് ചെറുതല്ലേ ഇയ്യ് പറയണേ
ഹലോ
ഞാൻ കേൾക്കുന്നില്ലാ ചെറുതല്ലേ ഇയ്യ് പറയണേ ചെറുതല്ലേ ഇയ്യ് പറയണത് ആഹ് കേൾക്ക്ണ്ട് ഇപ്പം കേൾക്ക്ണ്ട് ഇയ്യ്‌ പറയണത് ആ ചെറിയ ചൂലല്ലേ പെരന്ന ഐറ്റം ഇറമ്പത്തിൻ്റെ ഹലോ ഹലോ
ഉം നല്ല
ഹലോ കേൾക്കണില്ലാ
ആഹ്
കേൾക്കുന്നില്ലാ നിനക്ക് റേഞ്ചു ഇല്ലേ അവിടെ റേഞ്ചില്ലാ ഹലോ
ഹലോ വെക്തായിട്ട് കേൾക്കുന്നില്ല ഹലോ ആഹ് റേഞ്ച് പോയി കേൾക്കുന്നില്ല നിനക്കവിടെ റേഞ്ചില്ലാ ഹലോ
ഇവിടെ റേഞ്ചുണ്ടല്ലോ
എന്താരുന്നു കേട്ടില്ല
എന്താ കേൾക്കാഞ്ഞേ ഇജ്ജ് റേഞ്ചില്ലാത്തെടുത്താണ് തോന്നുണ്ട് ആഹ് കേൾക്കുണ്ടെ
റേഞ്ചില്ലിയോ പ്പ കേൾക്കണ്ട്‌ ഞാൻ കട്ട്‌ ചെയ്യ കേൾക്കാനിക്ക് കട്ട് ചെയ്യാ
ടി വി ഇട്ടിക്കണോ കുട്ടികളെ എന്നാവിടുന്ന് കൊറച്ച് മാറി നിന്ന് സംസാരിക്ക്‌ അപ്പളേ കേൾക്കുള്ളൂ
ഉമ്
പണിക്കെ കഴിഞ്ഞോ പണി ക്കെ കഴിഞ്ഞില്ലേ
ചെയ്യുണുണ്ട്ഇനിം ഉണ്ട് പണി അടിച്ചേരി ചോറ് റൈസ് കുക്കറില് വെ വെക്കാന്ന് ഗ്യാസ് വെച്ചിക്കണ്
ആ
ഉ കറി എന്തേ ഒപ്പിക്കണ്ടിവരും എന്തൊക്കെ നിങ്ങളെന്താ കറിവെച്ചേ
ഞാൻ തക്കാളി താളിക്കും കോഴിമുട്ട കഴിക്കും അതൊക്കെ തന്നെ കൂട്ടാനില്ലാതെ നമ്മള് ചെയ്യല് ഉണക്കല് പൊരിക്കും പപ്പടം പൊരിക്കും
അ അല്ല ഇപ്പോ ഇന്ന് ഇന്ന് കറി
ഇന്ന് തക്കാളി തളി ച്ചു
കറി തക്കാളി എത്ര തക്കാളി എടുത്ത്
ഏ
എത്ര തക്കാളി എടുത്ത് തക്കാളി താളിക്കാൻ എത്രണ്ണം എട ഏ
നാലെണ്ണമൊക്കെ എടുക്കും
പ്പ രാത്രിക്കോക്കു
അല്ല രാത്രിക്കൊക്കെ വേറെ ഉണ്ടാക്കോള്ളു ഉച്ചക്കേക്ക് മാത്ര അതിന്റെ മക്കൾക്ക് അങ്ങനെ വല്യ ഇഷ്ടമൊന്നുമല്ല തക്കാളി കൂട്ടാനും കോഴിമുട്ടേമൊന്നും
ഉം തക്കാളി വെള്ളെഴി
കുറുന്നെനാക്കിയാ. ഉം
ആ അതെന്നെ ഇപ്പത്തെ തക്കാളിക്കൊരു കൊഴപ്പണ്ട് തക്കാളി കഷ്ണായിട്ടെന്നെ ട്ക്ക കറീല് എത്തറെ.. കയ്യെയിറ്റ്
ആ അതെന്നെ അങ്ങനാമ്പോ നന്നാവ്ണില്ല ല്ലേ
ത്തതാ പൈത്തളമ്പഴ് ഓടിണ്ട്
ആഹ്
കുറച്ച്
ആ അതെ
ഞപ്പൊ അൻക്കും മുട്ടെന്നെ ഇന്നും
ആ മുട്ടെന്നെ
ഉം ഹസ്ബൻ്റേടെ
ഹസ്ബൻഡ് എവിടെ സിറ്റൗ ട്ടിലിരിക്ക്ണു ഇല്ല ഇന്ന് ലീവല്ലേ ശെനി ശെനിയാഴ്ച്ചല്ലേ ന്റെ മോളാണ് ശെനിയാഴ്ച്ചേണ്
ഉം അന്റെ കോളെയ്യ്ണെട്ട് ചിരിക്കാ
ആഹ്
ജെംഷീന വിളിച്ചീനോ
ഷീന വിളിച്ചിട്ടില്ല
വിളിച്ചോക്കെണ്ടി
ആ ഞാ ഓളോട് പറയണെന്ന് വിചാരിക്ക്ണ്ട് ഞമ്മക്കെക്കൊരീസ ഞാ പെർത്ത് പോവാണ്
ഉം കേസാ ടി സി പോവാ കേസ്
ആ അത് പറയണം. അൻക്ക്
ഇല്ല്യ വാട്സ് അപ്പ്‌ പ്പഴും വോയ്‌സിട്ടാ മതി ഉം ഉം എന്നാ വെള്ളച്ചാട്ടത്തേക്കു പോവാ മഴയത്ത് നല്ല രസാണ്. മയ മയ പെയ്യുമ്പള്
ഇന്നാ ശരി.
ഉം